ഹലോ ഗുഡ് മോർണിംഗ്
ഗുഡ് മോർണിംഗ്
കേൾക്കുന്നില്ലട്ടോ ഒന്ന് ഒർ ഒച്ചക്ക് പറയണേ ഓ ഗുഡ് മോർണിംഗ്
ഉം എന്താ പണി
ഓരോ പണിയിലാ രാവിലത്തെ
ആഹ് ചായോടി കഴിഞ്ഞോ
ചായ കഴിഞ്ഞില്ല
മ്
ഉം അതിന്റെ പരിപാടിയില
ആഹ് അതാരാ മോനോ?
അതെ
ഉ
ഹ നോക്കണ്ട
ആഹ് ഇന്നിപ്പോ സ്കൂൾ ഉണ്ടാവൂലല്ലേ
ഉം ഇനില്ലല്ലോ ഇവിടെ ന്നലേം ഇന്നൊന്നുമില്ല
ഏ മാഴയായിട്ടാ
അല്ല ഇന്നലെ ഒരു ഒഴിവായിരുന്നു ഇന്നലെ മൊത്തത്തിൽ ഒരു ഒഴിവായിരുന്നു
ആഹ് ആഹ്
ഇതെല്ലായിടത്തും ഇല്ലാന്ന് തോന്നുന്നു ഇവിടെക്കണ്ട്
ഏഹ്
അവിടക്കെന്നാ സ്കൂളില്ലായിരുന്നോ നല്ല മഴയ ഒരാഴ്ചായിട്ട് തോരാത്ത മഴയാ
ഓ
ഇപ്പൊന്ന് ചെറുതായിട്ട ഒന്ന് തോർന്നിട്ട് ഉണ്ട് അത് ഇപ്പ അതേപലെ ഇപ്പ തന്നെ പേയും ചെയ്യും
ആം
അത്രയും നല്ല മഴയാ അവിടെല്ലേ മഴ
ഇവിടെ ഇണ്ട് പക്ഷെ നല്ല മഴൊന്നുമല്ല
ഏ ഇവിടൊക്കെ ന്ത് മഴയാ എത്ര ദിവസായി തുടങ്ങിട്ട് തുണികളൊന്നും ഉണങ്ങുന്നില്ല
ആഹ് അതേ അതേ
ഞ അലക്കിട്ട് ഇടാനും സ്ഥലല്ല
അതാ അതാ സ്ഥിതി ഉള്ളലൊക്കെ ഇടുവല്ലേ
ആഹ്
പിന്നെ എങ്ങനെ ഉണ്ടാവാനാ
എത്ര മക്കളാ നിങ്ങൾക്ക്
ആ ഒരാളെ ഉള്ളൂ
എ അയ്ന് എത്രായി
അവന് ഏഴ്
ആ അതാണ് വെള്ന്റെ ടൈമാണ്
ഉം അതാണ്ഉള്ളത് നോക്കണ്ട.. അതിങ്ങനെ കൂടുതലുള്ള സമയപ്പോ..
ആതെന്തെ..
ഉം അല്ലേ കുസൃതി കൂടുതലുള്ള.. സമയാ..
ആഹ ആഹ ആഹ അ പ്രായല്ലോ പ്പ ഓല്ക്ക്..
ആഹ് അതന്നെ..
ആൺ കുട്ടി ആൺ കുട്ടിയ..
ആഹ്..
ആ..
പിന്നെ പറയണ്ടല്ലോ..
ആഹ..
അവർക്ക് അവര്തായ കളികളും കാര്യങ്ങളും ഉണ്ടാവും..
ആഹ..
പിന്നെ ഉം.. ഉം ആഹ് ആ പറ പറ പറ പറ..
വീട്ടില് അച്ഛനും അമ്മീംണ്ടോ..
ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്..
അവിടുണ്ടോ..
ആ ഉണ്ട് ഞാനയിന്പ്പന്റെ വീട്ടില്ല എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് നാലു മാസം ആയിട്ടെള്ളൂ
ആണോ
ആഹ് സിസേറിയനെയ്ന്ന്
ഇങ്ങോട്ട്‌ നീക്കി വെക്ക് പിന്നെ വീട്ടില് എന്റെ വീട്ടില് അച്ഛനും അമ്മയും ഉണ്ട്
ആഹ്
ഏ ഇവിടെ ഭർത്താവിന്റെ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ല
ഏ
എനിക്കെ ഉള്ളൂ ഓ നാത്തുമ്മാര് അവരൊക്കെ എല്ലാരും പിന്നെ ഒക്കെ കല്യാണം കഴിഞ്ഞ് ഓരോല്ലും ഓല് വേറെ വേറെ വീടൊക്കെ ആയി
ഉം നിങ്ങൾ ഈ ഒര് മോൻ ഈഒര് മോനെള്ളൂ
അല്ലല്ലല്ല
ഉം..
മൂന്ന് മൂന്നുണ്ട് മൂന്നാണും നാല് പെണ്ണാ
ഏ ഇങ്ങാളാ ചെർത്
ആ ആ ഞാനാ ചെർത് എല്ലാരും വീടും ഇതൊക്കെ ആയി എല്ലാരും കല്യാണം കഴിഞ്ഞു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
ഒക്കെ ഒറ്റക്കുള്ള താമസം എല്ലാരും
ആഹ്
തറവാട് ഞാൻ
ആഹ് ആഹ്
ബാക്കി എല്ലാരും വീടായി ഞങ്ങളും പുതിയ വീട് വെച്ചു
ഏ
അങ്ങനെ ഇപ്പം രണ്ട് വർഷായിട്ടോള്ളൂ ഹസ്ബൻ് ചുമട്ടു തൊഴിലാളിയാ
ഹലോ
ഉം അവിടെന്താ ചായക്ക് ഇന്ന് കപ്പയാ
അവിടെന്താ കഴിച്ചോ
കഴിച്ചിട്ടില്ല ഞാന് മോള് എണീറ്റിനി അപ്പൊ പിന്നെ ഓളെ ഒർക്കിങ്ങാണ്ട് ഇവടെ വന്ന് കെടന്ന്
ആഹ് മോളാല്ലേ
ആ മോളാ
എത്ര രണ്ടു മാസം എത്ര മാസാ
നാല്
നാല് ലേ തൊണ്ണൂറ് കഴിഞ്ഞിട്ടല്ലേ പോര്യാ
ഞാന് തൊണ്ണൂറ് കഴിഞ്ഞാട്ട് പോയി പോന്ന് ഇന്ക് ഓപ്പറേഷൻയെനി
ആഹ് ഓപ്പറേഷൻ ആയിരുന്നുല്ലേ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി പോന്നുല്ലേ
ആഹ്
ഇനിയിപ്പോ കുറച്ചു കഴിഞ്ഞിട്ടേ പോവാറുള്ളൂ
ആഹ് ഇഞ്പ്പോ കൊർച്ച് കഴിഞ്ഞിട്ട് പോവൊള്ളു
കോഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ കൊഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ചോദിക
ഏഹ് ഇല്ല
ഉം അഹ് എന്തുപറ്റി പിന്നെ പെട്ടെന്ന് ഓപ്പറേഷത്തിന്റെ ഇത് വരാൻ കാരണം എന്തോ കൊയപ്പം ഇണ്ടായിട്ടുണ്ടാവെ
ഷുഗറും, ബിപിയും ടിം കൂടി
ഏഹ് ഷുഗറ് കൂടിയോ ആഹ് അത് അത് അത് ആഹ് സംഭവം വന്നാ പിന്നെ രക്ഷല്ല
ആഹ് ഓല് ഡേറ്റിങ്ങക്ക് നിർത്തൂല
ആഹ് ഏത് ഹോസ്പിറ്റലിൽ ആഹ് ആയിരുന്നു
ഞാന് റിലീഫില്
ആഹ് ലീഫില് ല്ലേ റിലീഫ് കൊണ്ടോട്ടീ
ആഹ്
ആഹ് ആഹ്
ഇപ്പ അതൊക്കെ കഴിഞ്ഞു
കല്ല്യാണം കഴിച്ചത് എവടെക്യ?
കല്യാണം കഴിച്ചത് മോങ്ങം ഭാഗം
ഏഹ്
ഞങ്ങളെ ഇവട്ന്ന് ര ആഹ്
മോങ്ങത്തെക്കാലെ
ആഹ്
ആഹ് ആഹ് ആഹ് ആരൊക്കെ ഇള്ളെ വീട്ടില് ആരൊക്കെയാ ഇള്ളേ ഭർത്താവിന്റെ വീട്ടില്
ഭർത്താവിന്റെ വീട്ടില് ഇൻക്ക് മൂന്ന് മൂത്തച്ഛന്മാരും ഒരു എളച്ചന്, മൂന്ന് നാത്തൂന്, പിന്നെ ഇമ്മ
എല്ലാരും ഈ വീട്ടിൽ തന്നെയാണോ?
അല്ല രണ്ട് മൂത്തച്ചിമാര് വേറെ പോയി
ആഹ്
ഒരു മൂത്തച്ഛൻ പെണ്ണ് കെട്ടിട്ടില്ല പിന്നെ എളചൻ പെണ്ണ് കെട്ടാനായി ആഹ്
ആഹ് അതന്താ മൂത്തച്ഛൻ എന്താ കെട്ടില്ലല്ലേ?
ഇല്യ മുത്തച്ഛൻ പെണ്ണ് കെട്ട്ണില്ല പർഞ് നിക്ക
ആഹ് മൂത്തച്ഛന് പെണ്ണ് കെട്ട്ണത് വെല്യേ വെളവുള്ള പരിപാടിയല്ലാന്ന് പുള്ളിക്ക്‌ മനസ്സിലായി
ഉം
അതിനേക്കാളും നല്ലേ ഒറ്റ ഒറ്റക്ക് ഇങ്ങനെ ജീവിക്ക നല്ലതെന്ന് സുഖംന്ന് പുള്ളിക്ക് ആരോ പറഞ് കോടുത് അതുകൊണ്ടെ
ആഹ് ആഹ്
അല്ല ഓരോര്ത്തർക്ക് ഓരോ താല്പര്യാണലോലെ
ആര് പർഞ്ഞാലും പെണ്ണ് കെട്ടൂല
ആഹ്‌ അതെയ് അത് ചെലാ ചെല ആളുകള് അങ്ങനെയാ.
ഉം.
ന്നമ്മള് അത്ര നിർബന്ധിച്ചിട്ടും കാര്യല്ല അവർക്കൊരു തോന്നല്ണ്ട്, അതുണ്ടെങ്കി മാത്രേ അവര് ചെയ്യേള്ളൂ. പിന്നെ നമ്മള് അവർക്ക് ഇഷ്ട്ടല്ല്യാ പിടിച്ച് കെട്ടിച്ചെടുത്തണ്ട നമ്മള് നോക്കണ്ടരും.
ആഹ്‌. അവിട്ത്തമ്മാ എപ്പളും പറയും ഇന്റെ കാലം വരെ അൻ അന്റെ കൂടെ ഞാന്ണ്ടാവുള്ളൂട്ടോ പിന്നെ ഈ ഒറ്റ ആവും പെണ്ണ് കിട്ടാഞ്ഞാല് അറിം. പെണ്ണ് കെട്ടാഞ്ഞാലേ ഇമ്മ പറിം ഞാൻള്ളടത്തോളൻ ക്ക് കൊഴപ്പല്ല്യാറിം.
അതന്നെ ശരിയാണത് സംഭവൊക്കെ ശരിയാണ്. ഉമ്മമാരും അമ്മമാരുള്ള സമയത്ത് അവർക്കൊരു ഇത്ണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞിണ്ടെങ്കില് നമ്മളായാലും സ്ഥിതി അത് തന്നെയാ.
ല്ഫക്ക് ലൈറ്റ്
ആർക്കും ആരിം ഇപ്പത്തെ കാലം നോക്കാം അല്ലെങ്കി തന്നെ പറ്റുന്നില്ല പിന്നെ എങ്ങനെ നോക്കും.
ഉം ന്താപാട്?
അതല്ലേ സ്ഥിതി കൊച്ച ഒറങ്ങുവാണോ?
ഏഹ്?
കൊച്ചു ഒറക്കത്തിലാണോയ്ക്കാ.
ആഹ് ഓളെ ഞാപ്പൊ ഒർക്കിയതാ.
ആഹ്‌ പ്പൊറക്കിയതാലേ.
ആഹ്‌.
സ്വന്തം വീട്ടിലായോണ്ട് പിന്നെ സുഖാണല്ലോ അങ്ങനെ കൊഴപ്പങ്ങളില്ലല്ലോ.
ഇല്ല്യ. ഇവടെ ഓക്ക്‌ ആള് ഇല്ല്യാതെ നിന്ന്ട്ട് ഓക്ക് കൊയപ്പല്ല്യാ, അവടെ ചെല്ലുമ്പോള് നോളോളിയാണ് അവടെ കൊറേ ആൾക്കാര്ണ്ട്.
ആണോ?
നല്ല കരച്ചിലായിരുന്നുല്ലേ
ആഹ്‌.
എന്താ അവടെ ഇവടെയാണോ അവക്ക് ഇഷ്ടം?
ആഹ് ഇവടെ പിന്നെ ഓക് ഒരാളും ഇല്ലല്ലോ കുട്ട്യാളെതൊന്നുല്ല്യാ വടെ ഞാനും ഇപ്പി ഇമ്മീം ഒരാആങ്ങളീള്ളത്.
ആഹ്‌.
അവടെ ചെന്നാ കുട്ട്യാളെ തോണ്ട് ഓള് നൊലോൾച്ച്താക്കും.
ആഹ്‌ അങ്ങനെലെ.
അഹ്‌ ഉം. പിന്നെ ഹസ്ബന്റ് ജോലിക്ക് പോയോ?
ഏഹ്?
ഹസ്ബന്റ് ജോലിക്ക് പോയോയ്ച്ച്ആ.
ഓഹ്‌ പോയി പോയി പോയി പോയി.
ആഹ്.
ന്റിം പോയി. അവടെ ആരാള്ളേ എല്ലാരും പോയോ?
ആഹ് പോയി. ഞാനിപ്പ എന്റ വീട്ട്ലാണ് ഇബട ഞാനും ഇപ്പേം ഇമ്മി ഇപ്പണ്ട് അങ്ങള വണ്ടി പോയി
ആഹ് ആണല്ലേ
പിന്നെ
പി ന്നെന്താ ഇന്നന്താ ചായക്ക് പ്രത്യേകായ്ട്ട് എന്താ ഒണ്ടാക്കിയെ
ഇനി എന്നാ ഓട്ടട
ആഹ്
ഓട്ടടയും എറച്ചി കറീണ്ട്
ന്നോട്ടട ന്നൊട്ടട സ്പെഷ്യലാല്ലേ
ആഹ്
ഏഹ്
ചായന്റ കടി നിർബന്ധല്ലേ
ആഹ്
ഞങ്ങൾക്കൊക്ക നിർബന്ധാ
വൈകുന്നേരം പിന്നൊര് ചായ വെണോന്ന് ഒന്നൂല്ല്യ രാവി
ഇല്ലാലെ ആഹ് രാവില എല്ലാർക്കും നിർബന്ധം തന്നെ
ആഹ്
അഹ് വേണം ചായല്ലെങ്കില് ചായ മാത്രം പോരാ കടിയും വേണം ശരി ശരി ശരി ശരി ശരി ശരി ശരി ശരി